കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന്
ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ച് കഴിച്ച്
മഴയുണ്ടോ ഇല്ല ഇന്ന് കഴിച്ചില്ല ഇന്ന് താമസിച്ചു അവര് വരാൻ താമസിച്ചു മോള് മാത്രേ കഴിച്ചോള് അത് പിന്നെ താമസി അത് പിന്നെ എത്രാന്ന് പറഞ്ഞാലും വെയിറ്റ് ചെയ്യത്തില്ല
ആഹ് ആഹ് ഇവിടെ ചെറുതായിട്ട് പെയ്തതേ ഒള്ളടി
ഇവിടെ നല്ല മഴയായിരുന്നു അന്നരം തൊട്ട് വൈകുന്നേരം തൊട്ട് കറണ്ടും ഇല്ല ഇടക്കിടയ്ക്ക് വന്നും പോയിം നിക്കുവാ
ആന്നോ നിങ്ങക്ക് നെറ്റ് കിട്ടുവോ കറണ്ട് ഇല്ലാതെ ആഹ് കറണ്ട് ഉണ്ടടി
കറൻ ആഹ് ആഹ്
നിങ്ങൾക്ക് നെറ്റ് കിട്ടോ നെറ്റ് കിട്ടോ കറണ്ട്ല്ലാതെ
അത് മറ്റേ മ സ മറ്റേ നെറ്റ് ഓണാക്കി ഇട്ടേക്കുവാ
ഓഹ്
നമ്മള് ചാർജ് ചെയ്യുന്ന നെറ്റ് കാരണം കറണ്ട് പോയാൽ കിട്ടത്തില്ലല്ലോ
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെന്തോക്കെയുണ്ട് വിശേഷം
ഓഹ് ഒന്നൂല്ലടി അവൻ കൊടുത്തോ ത് പ്ലസ് വണ്ണിന് കൊടുത്തോ
കൊടുത്ത് ഏ മൂന്നാംതി വരെയാ ലാസ്റ്റ് ഡേറ്റ് ഏ എത്താൻ ഒരു വട്ടമേ ട്രയൽ അലോട്ട്മെന്റ് വരത്തോള് മോക്ക് മറ്റേ തിരുവനന്തപുരത്തേത് കൊടുത്തോ
ഇല്ല അവർക്ക് എൻട്രൻസ് ഉണ്ടടി ഈ മാസം അവസാനഎങ്ങാണ്ടാ അതിന്റെ ഓൺലൈൻ ക്ലാസ്സിന് കേറി
അല്ല അതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തോ
ആഹ് ആപ്ലിക്കേഷൻ കൊടുത്തു
ആഹ് അതാ ചോദിച്ചത് ആഹ് ആഹ്
ആഹ് ഏടി മോനിനി എ ട്ടാംതി തൊട്ട് കാഡ് പഠിക്കാൻ പോകുന്നടി കോട്ടയത്ത്
ആഹ് ഹാ ഹാ ഹാ ആഹ് ഹാ
ആഹ് അതൂടെ പഠിക്കണം നാലു മാസത്തെ കോഴ്സ്
ആഹ് ആഹ് അമ്മ സുഖായിട്ടിരിക്കുന്നോ
ആഹ് കൊഴപ്പോല്ല ഏടീ എവിട കൊടുത്ത് ഫസ്റ്റ്
ഫസ്റ്റ് കൊട്ടാരക്കര നമുക്ക് ബസ് സൗകര്യം ഉള്ളടത്തല്ലേ കൊടുക്കാൻ പറ്റു കൊട്ട് ട്ടാരക്കര കൊട്ടാരക്കര തന്നെ രണ്ടിടത്ത് കൊടുത്തിട്ടുണ്ട്
പിന്നെവടാ
ബൊ ബോയ്സിലും സെന്റ് ഗ്രിഗോറിയസിലും
ഓ ഓ ഓ അതെവിടാ ഒരെണ്ണം
ട്ടറ പിന്നെ കൊട്ടറ ചാത്തന്നൂര് ഒക്കെ വെച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് അവിടെ കൊട്ടാറയൊക്കെ പോയാ എങ്ങനെ പോവും
ഭയങ്കര ബദ്ധിമുട്ടാടി പിന്നെ എന്തോ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്തുള്ള പഞ്ചാ അങ്ങനൊക്കെയല്ലേ പറ്റത്തോള്ള് വെക്കാൻ
അ അതെവിടാ വെളിയത്ത് ചെന്നിട്ട് പോകുവോ
അല്ല പൂയപ്പള്ളി ചെന്നിട്ട് പുയപ്പള്ളി ചെന്നിട്ട് അവിടന്ന് ബ കൊല്ലം ബസ്സുണ്ട് അതി കേറി കൊട്ടറ ഇറങ്ങിയിട്ട് പിന്നെ ഒരു പ ഒരു ഒരു കിലോമീറ്റർ കൂടുതൽ നടക്കണം
ആഹ് ആഹ് അവിടെ ചാത്തന്നൂർ രണ്ട് സ്കൂൾ ഉണ്ടായിരുന്നല്ലാ
ആഹ് വെച്ചിട്ടുണ്ട് എൻ എസ് എസ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ബസ് സൗകര്യം കുറവാടി
അവിടെ അമൃതയൊക്കെ വച്ചോ
അമൃതയൊന്നും വച്ചില്ല അവനതൊന്നും വേണ്ടാന്ന്
ആഹ് ഹ ഹാ അവളവിടെയല്ലെയോടീ പഠിച്ചത്
അവളവിടെയാ പഠിച്ചേ പക്ഷേ അവനതൊന്നും വേണ്ടാന്ന്
ആഹ് അവിടെ വേണ്ട അവിടെ ഓത്ര ഇതല്ലെന്ന് പറയ്ന്ന് ആഹ്
മോളും പറഞ്ഞു അത്രങ്ങോട്ടത്ര താൽപര്യല്ലവക്ക് വിടാൻ
ആഹ് അവിടെ വേ അങ്ങോ
നമ്മക്ക് ഏറ്റവും സൗകര്യം കൊട്ടാരക്കര ബോയ്സാ കിട്ടുവാന്നെ അത് തന്നെ വല്യ ഭാഗ്യം
ആഹ് ആഹ് ഇല്ലടി ആദ്യം ആ ദ്യം വന്നില്ലോലും പിന്നെ മൂന്നാമത്തതിലൊക്കെ വരും
എന്തായാലും വെയിറ്റെയ്യാം
ആഹ് എവിടായാലും ആദ്യം വരുന്നടത്ത് പോയങ്ങ് ഇതാ
ആഹ് അതെ ആഹ് അതുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നടത്ത് പോയി ടെംമ്പററി എടുക്കണംന്ന്
ആഹ് ടെംമ്പററി എടുത്തിട്ടങ്ങ് ചേഞ്ച് കൊടുത്തിട്ടാ മതി
ആഹ് ആഹ്
അപ്പം മൂന്നാമത്തയിനാത്തൊക്കെ കാണും
ആഹ് എങ്ങനെങ്കിലും കിട്ടുവാന്നേ പോകാന്ന് വിചാരിച്ച് പിന്നെ വർക്കിതൊക്കെയുണ്ടോ അപ്പം തിരക്കുണ്ടോ
ഓഹ് ആഹ് ഇപ്പിച്ചിരി കുറവുണ്ട്
ആഹ് മറ്റേ ചേച്ചിടെ മോള് കഴിഞ്ഞോ കോഴ്സ്
ഇല്ല അവക്ക് ഈ വർഷം കഴിയും ഡിസം ഏഹ് ഇനിയഞ്ചാറ് മാസം ഉണ്ടെന്ന് തോന്നുന്നു അവകള് കര കരഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കിട്ടിയല്ലല്ല
കരഞ്ഞ് കരഞ്ഞിരുന്നിട്ട് പത്താം ക്ലാസ് തൊട്ട് തൊടങ്ങിയാ കരച്ചിലാ ഇതുവരെയും കര ച്ചില് മാറിയില്ല
എനിക്ക് തോന്നു അവക്കുള്ള അടവാന്നെല്ലാരെയിങ്ങനെ വെഷമിപ്പിക്കണോന്നുള്ള
അടവല്ലടി അവക്ക് ടെൻഷനെങ്ങാണ്ടാ വെപ്രാളാവോ ടെൻഷനോക്കെയാ
ആഹ് ചുമ്മാതെ ഞാൻപ്പഴേ പറഞ്ഞില്ലേ അവളിങ്ങനാ പത്ത് തൊട്ട് തൊടങ്ങിയതല്ലേ ചുമ്മാതെ
പക്ഷെ ആയം ഞാനും അങ്ങ് പേടിച്ചുപോയി ഞാനും എന്നിട്ട് ഞാൻ സമാധിപ്പിച്ച് കിട്ടിയില്ലെങ്കി കൊഴപ്പവില്ല മോളെ ആറ് മാസം നമക്കൊന്നൂടങ്ങെഴുതിയെടുക്കാം ഇതുവരെ ആറ് സെം അഞ്ച് സെമസ്റ്റർ വരെ നീ സപ്ലി ഒന്നുല്ലാതെ ജയിച്ചു പോയില്ല്യോ അപ്പൊ ഇനി ഒരെണ്ണത്തിനല്ലേ ഉള്ളൂ നീ വിഷമിക്കണ്ടന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു
ആഹ് എടീ ഇനി എന്തോത്തിന് പോന്നു ഇനി എന്തോത്തിന് പോന്ന് ആഹ് ആഹ് അതു അവിടെത്തന്നെ അതോ വേറെ നോക്കുന്നോ
ആഹ് അവക്കിഷ്ടവുള്ള കോഴ്സ് മൂന്ന് കോളേജിലേ ഉള്ളൂ ഒന്ന് മാവേലിക്കരയാ പിന്നൊന്നിവര് പഠിക്കുന്നിടത്ത് പിന്നൊന്ന് വേറെയെങ്ങാണ്ടോ അപ്പൊ അവിടൊള്ളടത്തല്ലേ അത് വെക്കാൻ പറ്റൂ
ആഹ് ഈ രമശ്രീടെയിത് തന്നെ
ആഹ് അനലിറ്റിക്കൽ കെമിസ്ട്രിന്ന് പറ ആഹ് ഉം യൂണിവഴ്സിറ്റി കോളേജിലക്കെ നേര ത്തേ വിളിച്ചു ഇവരുടെ റിസ പരീക്ഷക്ക് മുമ്പേ യൂണിവേഴ്സിറ്റി കോളജുകളിലൊക്കെ വിളിച്ചു പക്ഷെ അവിടെ പ്യുവർ മാത്രേയുള്ളൂ അവക്ക് പ്യുവർ വേണ്ട അപ്പൊ ഇനി നമ്മള് നിർബന്ധി ചെയ്യുന്നയിനെക്കായിലും അവർക്കിഷ്ട്ടവുള്ളത് പഠിക്കട്ടെ
ഓഹ്
ഉം ഹും
പിന്ന വേറെന്താണ്ട്?
വേറെ വിശേഷം ഒന്നുല്ലെടി ആ മീൻ കിട്ട്യേടി ചുമന്നേ മറ്റേ എന്തോ അയിന് പറയുന്നേ നിങ്ങെടവ്ടൊക്കെ എന്തോ പറയുന്നേ ചെം ഓ ആഹ് ജം വേറൊണ്ടെന്ന് പറയുവല്ലെടി അയ്ന്റെ പേര് പൊന്നാരൻ അതിന് അയിൻ്റെ കൊച്ചിതിനെന്താ പറയുന്നേ
കിളി വറണ്ടേ
കിളിവരെണ്ടെടീ കിളിവരെണ്ട് ആ അതാ അത് പക്ഷെ നല്ല ടേസ്റ്റായിര്ന്നൂ നിങ്ങ അതിന്റെ ഇത്തിരി വലുതിനല്ലേ നമ്മള് പൊന്നാരൻ
അല്ല ല്ല അത് രണ്ടും രണ്ട് സൈസാടി ആ അത് വ്യത്യാസുണ്ട്
പക്ഷേ കിളിവരണ്ടായാലും ഉം എന്തോ പൊന്നാര്ന്നായാലും എനിക്കിഷ്ടൊള്ള മീന രണ്ടും എനിക്കിഷ്ടൊള്ള മീനാ
ആ ആ ഞമ്മക്കൂന്നലെ അതാര്ന്ന് കിളി വരണ്ടൻ
ഞാന്നോ ഇന്നലേ അതാ കിട്ട്യേ ഇന്നും അതാ കിട്ട്യേ പക്ഷേണ്ടല്ലോ ഇന്നലെ കിട്ട്യതീന്ന് കൊറച്ചെടുത്ത് മൊളകറീം വെച്ചു കൊർച്ച് വർക്കേം ചെയ്തു പക്ഷെ രണ്ടും നല്ല ടേസ്റ്റായിര്ന്ന്
ആ ആ
ആ ഒത്തിരി നാള് കൂടി കിട്ടിയത് കൊണ്ടാന്നോന്നറിയത്തില്ല ഉം നല്ലായിര്ന്ന് നല്ല രുചിയായിര്ന്ന് മൊളകറിയ്ക്കും രുചിയായിര്ന്ന് വറ്ത്തതിനും രുചി ചിയാര്ന്ന് ഇന്നും അതാ കൊണ്ടുവന്നത്
ആ ഇപ്പ ഈ എനിക്ക് തോന്നുന്ന് ഇന്നലെ പത്രത്തിലും കെടക്കുന്നണ്ട് ഇപ്പൊക്ക്യാ ചോന്ന മീന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്ന് ചെല ചെലപ്പോ അതുകൊണ്ടായിരിക്കും ഉം പിന്നെ ചന്ദ്രന്റെ അനിയൻ കണ്ടിട്ടെന്തോ പറഞ്ഞു വേറെ
ആ വേറൊന്നും പറഞ്ഞില്ല ഇത്പോലെ സംസാരിച്ചോണ്ട് അവടെ നിന്ന പറഞ്ഞു കൊച്ചിനളവെട്ക്കാനായിട്ടേ
ആയിര്ന്നതോ ഗൾഫിലായിര്ന്നോ അറിയാൻ വെയ്യാ
ഗേഫിലാര്ന്നെടീ സൗദിലായിര്ന്നെന്ന്
ഓ വയ്യാഞ്ഞ് വന്നതാണോ
ആ വയ്യാതായി വന്ന ആദ്യം ഗ്യാസ് ഗ്യാസെന്നും പർഞ്ഞ് വെച്ചൊണ്ടിര്ന്നെന്ന് അങ്ങനെ പിന്നെ അവസാനങ്ങ് വീ ആ വീണ് പോയി അങ്ങനെ പിന്നെ ആശുത്രീ പോയപ്പഴാ അറിയുന്നത് അങ്ങനെഞ്ഞി പോരുന്നെന്ന് പറഞ്ഞ്
ഉം കൊച്ചുങ്ങള് വലുതാന്നോ
ഇല്ല അത് ഒരു കൊച്ച് കൊച്ച് എൽ കെ ജി യു കെ ജി അല്ലെങ്കി ഒന്നില് അത്രെ ആയെ പ്പഴാവത്തേ ഒള്ളൂ ഒരു ഒരു പെങ്കൊച്ച്
ആ ആ ഒന്നേ ഒള്ളെന്ന് തോന്നല്ലേ
ഇല്ല രണ്ട് പുള്ളാരെന്ന് പറഞ്ഞ്
ആന്നോ ആയ് എനിക്കത്രങ്ങോട്ട് അറിയാൻ വയ്യ എന്നാ ഞങ്ങളൊര് ദൊവസം അവടെ പോയാര്ന്ന് അവിടായിട്ട് പോയതല്ല ഞങ്ങള് മറ്റേ ഇവടെ വരെ ഇവടെ അടുത്ത ഒര് അമ്പലത്തി ഉത്സവത്തിന് പോയപ്പഴേ വണ്ടി ഇടാൻ സ്ഥലവില്ലാഞ്ഞിങ്ങനെ പോയി അവര്ടെ വാത്ക്കായാര്ന്നു പക്ഷെ അവര്ടെ വീ വീ കുടുംബവീടന്നറിയാ അവടെ ആരൊക്കൊണ്ടെന്നറിയത്തില്ലായിര്ന്ന് അങ്ങനെ ഞങ്ങള് വണ്ടി ഏ ആ കുടുംബ വീട്ടീ ഇവരാ അപ്പൊ ഞങ്ങള് വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ പ്പ കാണാൻ ചന്ദ്രൻ അങ്ങോട്ട് പോന്ന് വീട്ട് കുടുംബ വീട്ട്ലോട്ട് കേറാൻ അപ്പ ഞങ്ങളെ കണ്ടോണ്ട് നിർ ത്തിട്ട് ഞങ്ങളെ വിളിച്ചു വെരുന്നില്ലന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കേക്ക അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി അപ്പൊ അനിയനും ഭാര്യയും അവരെല്ലാരും ഉണ്ടാര്ന്ന് ഞങ്‌ക്ക്പായസൊക്കെ തന്ന് ഉത്സവാര്ന്ന് ചോറുണ്ണാൻ ആവുന്നത്ര വിളിച്ച് ഞങ്ങള് പോയില്ല
ആഹ് ആഹ്
ഇച്ചിരി പായസ എങ്കിലും കുടിച്ചിട്ട് പോന്നും പറഞ്ഞ് അങ്ങനെ പായസൊക്കെ തന്ന്.
ആഹ് ആഹ് ആഹ് പിന്നെ പിന്നെ എന്തോണ്ട്, മമ്മിയെ വിളിക്കാറുണ്ടോ? ഹലോ ഹലോ
കേക്കുന്നില്ലിയോ?
ആഹ് പറഞ്ഞോ
ആഹ്, ഇവിടെ കറണ്ട് പോയായിരുന്നു അതാ പെട്ടെന്നൊരുദു
ആഹ് മമ്മിയെ വിളിച്ചാ?
ആഹ് മമ്മി ഇപ്പം ചീരംകാവിലാ, അവളുടെ പരാതിയാ ന്ന് അവളുടെ കൂടെ നിക്കുന്നില്ലേ നിക്കുന്നില്ലേന്ന് പറത്ത്, അങ്ങനെ മമ്മിപ്പോ അവിടാ
ആഹ് ആഹ് അപ്പൊ ഇപ്പൊ അവിടെ ഉണ്ട് എ എറണാകുളത്താരുണ്ട്
കൊച്ചുവും, പിള്ളാരും
ആഹ് അവക്ക് പോണ്ടേ
അവക്ക് പോണം കൊച്ചുങ്ങൾ രണ്ടുപേരും ഉണ്ട്
ആഹ് ആഹ് ഒറ്റക്ക് നിന്നോളൂവോ?
മൂത്തവളുണ്ട്, മറ്റേത് ഇളയവള് ഒള്ളായിരുന്നടി, മറ്റേവള് പാലായിലല്ലായിരുന്നോ നേരത്തെ അപ്പൊ എളയ കൊച്ച് മാത്രമേ ഒള്ളണ്ടായിരുന്നു മമ്മി അങ്ങ് പോയത് നീറ്റ് ക്യാൻസൽ ചെയ്തില്ലയോടി
ഓഹ് ഓഹ് ഇനീ ഒന്നൂടെ എഴുതണം ഇല്ലേ, ആഹ് ആഹ്
അങ്ങനൊക്കെ ഇരിക്കുന്നു ഉം, ഇനി ഇരുപത്തൊന്നാ തീയാ, ഈ ഇരുപത്തൊന്നാം തീയാ, പിന്നെ വേറെ ഏതാണ്ട് വെല്ലൂർ മെഡിക്കൽ കോളജി പോയി എന്തോ ടെസ്റ്റ് എഴുതിയതിലൊക് ക്കെ ഒണ്ട് മറ്റേ ഈ എന്തുവാ കാർഡിയോവാസ്കുലർ തെറാപ്പിയോ അങ്ങനെ എന്തൊക്കെയോ ഒണ്ടല്ലോ
ആഹ് ആഹ്
ക്കെയൊണ്ട്, എന്നാലും നീറ്റ് നോക്കുന്നുണ്ട്.
ആഹ് ആഹ് എവിടാ എം ബി ബി എസ് ആണോ നോക്കുന്നെ
അപ്പൊ അവര് രണ്ടു പേരൂടെ അങ്ങിരുന്നോളും.
ഓഹ് ഓഹ്
ഉം, ഉം അപ്പൊ ഇനി മമ്മി ഇപ്പ ചീരങ്കാവി നിക്കത്തേ ഉള്ളൂ, അവർക്കവടെ വീട് ഇവിടെ വീട് പണിയൊക്കെ തൊടങ്ങി
ആഹ് ആഹ്
ആഹ് അപ്പൊ ശരിയടി എന്നാ ഞാൻ ഇനി പിന്നെ വിളിക്കാം, ഓക്കേടി
ഓക്കെ